ഹലോ.
ആഹ് എന്താ വർത്തനൊക്കെ?
നല്ല വർത്താനം സുഖം തന്നെ.
മ്മ് എന്താ പരിപാടി ചായക്കുടിയൊക്കെ കഴിഞ്ഞോ?
ആഹ് ചായ കുടിച്ചു
ആഹ് ശരി ആ എന്താ മക്കളൊക്കെ സ്കൂക്ക് പോവാനങ്ങിയോ
ആഹ് ഓരോർ മദ്രസക്ക് പോയിട്ടുണ്ട് ഇനി വന്നിട്ട് വേണം സ്കൂൾക്ക് പോവന്
ആഹ് ശരി എന്ന മേക്കള് ആഹ് മഴയൊക്കെ ഉണ്ടോ
ആഹ് ഇപ്പ ചെറുതായിട്ടൊരു പാറൽ ഇങ്ങനെ ഉണ്ട് ചെറിയ രീതിയിലുള്ളോ ഇല്ലേ ഇന്നിപ്പോ മ മക്കൾ പോയിട്ടക്കെങ്ങന ആക്കു പോല അങ്ങനെയക്കെ കരുതി
ഏയ് ഏ ശരി ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ എന്നിട്ട് എന്ത് മക്കളൊക്കെ പഠിക്കാനൊക്കെ ഹുഷാറാ നല്ലതന്നെ
ആഹ് അവര് കൊഴപ്പൊന്നുമല്ല ഉം ഏയ് കൊഴപ്പൊന്നുല്ല പഴ ഓഹ് ടീച്ചേഴസൊക്കെ ഉഷാറന്നനാ ണ്
ആഹ് ശേ
ഇപ്പേ പഠിക്കാനല്ലേ ഉള്ളൂ രാവും പകലൊക്കെ പഠിക്കാനേ ഉള്ളു അത് കൊറെ സ്കൂളന്ന് പഠിപ്പിച് വച്ചാലും വീട്ടിക്ക് എന്നാലും ഉണ്ടാവും വീട്ടക്ക് പോയി ചെയ്യറാണ്ട് വീട്ടക്ക്ല്ലത് കുറച്ച്
ഓ ആ ശരി ആഹ് ആഹ് ആഹ് എന്താെന്നിട്ട് ഉ ഉപേരി കരി ആയി ഉണ്ടാവല അല്ലേ
അഹ് ഒന്നും അയ്ട്ടില്ല
ഏ ശരി ആണ്
ഉണ്ടാക്കണം അങ്ങനെ കറി ഉപ്പേ അത് എന്താ മീന് ഉണ്ട് ഫിഡ്ജ് വെച്ചിട്ടുണ്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് ആയി ഇന്ന് വിടുത്ത് പൊരിക്ക എന്തെങ്കും കാട്ടരുത്തി
ഏ ശരി നിങ്ങക്ക് കൃഷിയും കാര്യക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
ആഹ്ചെറു തായിട്ട് ഇങ്ങനെ വരേ ന്നൊക്കെ നമ്മക്ക് ആവശ്യമില്ലന്നൊക്കെ ഉണ്ട്
ഏ കിട്ടിയക്കാറല്ലേ ആ ശരി ഇവിടെ അങ്ങ തന്നെ
വലിയ വലയതായിട്ട് പൊ ഴിച്ചിട്ടട്ടില്ലെങ്കിലും
ആ് ആ ആ് അവനരു ആവശ്യത്തിനൊക്കെ എടുക്കല്ലേ ഞങ്ങൾക്കും അതേപോലെ ചെറിയൊരുത
ആ ഇപ്പോ ഈ മഴ അങ്ങനെ ആഹ ഈ മഴ ഇങ്ങനെ പെയ്യുന്നതോണ്ട് തണ്ട് ചീഞ്ഞ് പോവണ് അധികും
ആ വെള്ളം ഇതായിടും നിന്നിട്ടും ഇതായിട്ടൊക്കെ ഇങ്ങനെ പോവണ്ട് ചിലത് പായ പയറൊക്കെ അങ്ങനത്തൊന്നും കുഴപ്പമില്ല വള്ളി പിടിച്ചതൊക്കെ
ആഹ അയിന് അയിനൊന്നും കൊഴപ്പമില്ല ഈ മറ്റേന്റേത് മ ചത്തൻ വള്ളി അതേപോലെ തന്നെ ഈ കുമ്പളത്തിന്റെ വള്ളി അങ്ങനത്തൊക്കെയാണ് ആഹ അതൊക്കെയാണ് ചേരിന്ന് പോണത്
ആഹ ഇവിടെ ഞങ്ങ അത്യാവശ്യം അത്യാവശ്യം ഞങ്ങള് ഇണ്ടാക്കാറുണ്ട് അധികം ഞങ്ങള ആവശ്യത്തിനന് അയൽവാസികക്കൊട് കൊടുക്കാന്
ആ ആ
ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ സ്വന്തമായിട്ട് സ്ഥലം കാര്യക്കെ ഉണ്ടായിണ്ട് കുറച്ചൊക്കെ അപ്പൊ പിന്നെ ബാക്കി മം വ വളമായിട്ട് നമ്മുക്ക് ഇവിടെ ആടും കാര്യംക്കെ ഉണ്ടന് അപ്പ പിന്നെ വളമൊക്കെ ഒന്ന് പൊറത്ത ആഹ് പുറത്തുനിന്ന് ഇങ്ങനെ രാ രാസവളം ഒന്നും വാങ്ങണ്ട ജൈവളം നമ്മുക്ക് ഉണ്ടായതുകൊണ്ട് ഇ കാൻ സുഖമാണ് അങ്ങനെ വെള്ള വെള്ളത്തിനായിട്ട് ബുദ്ധിമുട്ടൂല്ല ആഹ നല്ല നിങ്ങള് കുമ്പളങ്ങൊക്കെ കൊറെ എത്ര പതിനഞ്ചെണ്ണ ഒക്ക ഇഷ്ടമാതിരി പറി ച്ചെടുത്പ്പോ പിന്നെ വേണ്ടക്ക അങ്ങ പയറു പയറ് കുമ്പളം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പച്ചമുളകയിട്ടൊക്കെ ഞങ്ങളങ്ങനെ അധികം കടേന്നൊന്നും വാങ്ങലില്ല അധികം ഞങ്ങളെന്നെ
ഉം ഉം ആഹ് അതന്നെറ്റം നല്ല ഹെൽത്തി ഫുഡ് ഇപ്പതന്നെയാണല്ലോ
ആഹ് ആരോഗ്യത്തി നല്ലതണണ ഇപ്പൊസ്കൂക്ക് കൊടു ഉപ്പേരിക്കാലും എല്ലെലും നമ്മളെ ഈ പുറത്തുന്ന് വാങ്ങണ നമ്മള് ചുടുവെള്ളത്തിട്ട് കാണ്ട് വൃത്തികയ്കിണ്ടാക്കണ്ടേ ഇത് ഞമ്മള്ണ്ടാക്കിയ അത്ര അത്രക്കുള്ള കീട ഇതൊന്നു കീടനാശിനൊന്നും ഇണ്ടാവൂല ഒരു പൊറത്തുന്നൊരു പച്ച പച്ചക്കറി വാങ്ങാണെങ്കിലും കാണാൻ നല്ല ചെർക്കയാ അതിന് ഒരു വഴുതനായാലും ഇപ്പ അയിന്റെള്ളൊന്ന് തെറു ഒന്ന് മുറിക്കുമ്പോ ഫുള്ള് കേടക്കാരം
കേടാണല്ലേ ഈ വൈതനങ്ങ വൈതനൊക്കെ വാങ്ങിയല് ഫുള്ള് അങ്ങനെയവും
ഫുള്ള് മൊത്തം അയിൻ്റുൾ പുറത്തല്ല രസയിക്കാര കാണാനായി ഉള്ള് മൊത്തം കെട്ട് കൊണ്ടേയ്ക്കാരും
ആഹ്തെ
അയിനൊക്കെ ഭയങ്കര വെലയും കൊടുക്കണം അതിപറ്റേ നമ്മക്ക് ഉണ്ടാവുമ്പോ നമ്മക്കത്ര ഇതില്ലല്ലോ നമ്മള ആവശ്യം എപ്പളാന്താ മറ്റമ്മ രാവിലെ നേര വെളുത്താ തൊടങ്ങും
ഉപയോയ്ക്കാ
ആഹ് രാവിലെ ആയാൽ ഞമ്മള് തൊടങ്ങൂലേ കറിക്കെന്താ ഉപ്പേരി എന്താറി അതാലോചിക്കേണ്ട സമയ ഇതില്ല നമ്മക്ക് എപ്പഴാ ആവശ്യള്ളച്ചാലേ അയിൽലെന്നെ പർച്ചുണ്ടാക്കിയാ മതി നോക്കണെങ്കില് ആ വൃത്തിയില് നോക്കണം
ല്ലല്ലോ
അഹ് ഓൽക്ക് എന്തോക്ക് ചിക്കനും ബീഫ് മീൻ ഇത് ഫിഷൊക്കെ അല്ലേപറ്റുള്ളൂ
ഉം ഉം അവർക്ക് പറ്റൂല അവർക്ക് പച്ചക്കറിന്ന സാധനം അവർക്ക് പറ്റൂല
വെണ്ടക്ക പൊരിക്ക ഉരുളകെയങ്ങ് പൊരി പൊരിക്ക പൊരി അങ്ങനത് ഇതൊക്കെല്ല ഇഷ്ടള്ളോൽക്ക് അല്ലാതെ ഉപ്പേരികളൊന്നും ഇപ്പഴത്തെ കുട്ടിയോൾക്ക് പറ്റൂലല്ലോ
അതൊന്നും അവര് കൂട്ടൂല അവർക്കിതന്നെ ഈ ചി എർ എർച്ചി മീന് കോയി അങ്ങത്തൊക്കെ ഇണ്ടായാല്
ആഹ് അതന്നെയാണ് ഓലൊക്കെ ഉം ഓലൊക്കെ മേ ഇങ്ങനെ ശരീരത്തിലോരോ വെൾ വൈ
വെള്ള ആഹ് വൈറ്റമിന്റെ പുള്ളികള് വെര്ന്നുണ്ടല്ലോ ഡോക്ടർത്ത ഞാൻ ഇപ്പൊ അങ്ങനെ ഡോക്ടർത്ത് കൊണ്ടോയിനി അങ്ങനെ മുഖത്തിങ്ങനെ ചെറിയ വെള്ള അങ്ങനെ പുള്ളി കണ്ടപ്പോ ഞാൻ കൊണ്ടോയപ്പം പറഞ്ഞത് വ വൈറ്റമിൻ്റെ കൊറവാണ് അതോണ്ട് നി നല്ലോ എലവർഗ്ഗങ്ങള് കൊടുക്ക് പച്ചക്കറികള് കൊടുക്കണം ഇവരാണെങ്കി ഒരു സാധനം കഴിക്കൂല
അതന്നെള്ളത് ചിലോരെ കാണാം മുരിങ്ങന്റെല കഴിക്കാന് എന്താ മുട്ട മുട്ടേല് പൊരിച്ച് കൊടുക്കു മുട്ടേല് ഇതാക്കുമ്പോള് അയില് മുരിങ്ങൻ്റെല ഇട്ട് പൊരിച്ചൊടുക്കും എന്നാലെലും വയറ്റിലവുന്നറഞ്ഞ് നല്ല സാധനല്ലേ കാഴ്ച ശക്തിക്കൊക്കയായിറ്റും മുരിങ്ങൻ്റെല
ഇട്ടല് അവര് അയിനെ പൊറക്കിയെടുത്തിടും
ആഹ് ശെരിയാണ് ഓലയിന്ന് എടുത്തിടും ഞമ്മള് ഞാനന്നെ ഇത് ചോറിന്റെ ഉള്ളിലൊക്കെ ആക്കി മുരിങ്ങേന്റെല കൊടു ത്താല് വേ മനസ്സിലാക്കോൽക്ക്
മനസ്സിലാകും ആഹ് അവര് കയിക്കൂല
ഓൽക്കതോണ്ടാണ് ആരോഗ്യകമ്മി ഓരോ അസുഖങ്ങളും പണ്ടത്തെ കുട്ടികളെത് പ്രതിരോധശേഷി ഒന്നും ഓൽക്കില്ലല്ലോ
ആഹ് ആഹ്
ഓൽക്ക് ഒരു അസുഖം വന്നാ ഓര് കെ കയിഞ്ഞു ക്ഷീണിച്ചില്ലേ ഇങ്ങനത്തെ ഒരു ഭക്ഷണം നല്ലത് കയിക്കുമ്പോഴൊക്കാണല്ലോ അയിനനുസരിച്ചായിട്ടുള്ള ഇതൊക്കെ വരിക
അതെ
നല്ല ആരോഗ്യത്തിന്
അവർക്കെന്നും പറ്റൂല ഇപ്പത്തെ കാലഘട്ടം തന്നെ അങ്ങനെയാണ് ചിക്കനും ബീഫും ണ്ട് അത് മാത്രം കഴിച്ചാണ്ട് അതേ മാതിരി പുറത്തത്തെ ഫാസ്റ്റ് ഫുഡ് അതെ പറ്റുള്ളൂ മക്ക
അതുകൊണ്ട് എന്തൊക്കെ ഇതാണ് പിന്നെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് പല അസു സുഖാണല്ലോ വരുന്നത് തടി കൂടിയാണ്ടും ഫാറ്റ് ലിവർ അത് ചെറിയ ചെറിയ മ കളിയിലാണല്ലോ അങ്ങനത്തെ അസുഖം കാണ ഫാറ്റ് ലിവറൊക്കെ ഇത് തന്നെയാണ് നമ്മളെ നമ്മളെ ജീവിത ശൈലി ആകെ മാറുവാണ് നമ്മക്ക് ക്ക് എല്ലാം കൊണ്ടും സുഖായി വരുമ്പോ ഓരോന്നിനും ഓരോന്നിനും ഓരോ മെഷീനും കാര്യം ഒക്കെല്ലേ പണ്ടത്തെ പോലത്തെ ഇളക്കും കാര്യം ഒന്നും ഏതൊരു കാര്യത്തിനും ഇല്ലല്ലോ
ആഹ് ആഹ്
ഒരു ജോലി എടുക്കാനാണെങ്കിലും ഒരു മിക്സി എടുക്കാനാണെങ്കിലും എല്ലാതും ഞമ്മക്ക് പണ്ട് പണ്ടൊക്കെ നല്ല അമ്മിക്കല്ലിലൊക്കെ അരക്ക മ് ആ അങ്ങന കുത്തലൊക്കെയ്നി ആഹ്
ഇപ്പയിനൻസരിച്ച് ഞമ്മക്ക് ഫുള്ള് നമുക്ക് മിഷീനുകളല്ലെ
എല്ലാത്തിനു അലക്കാൻ തൊടക്കാനടക്കം മിഷീനാണ് പ്പത്തെ കാലൊ
പിന്ന ഞമ്മക്കു ഒന്നാമത് മടിയാ മ്മക്ക് ഫുഡ്ണ്ടാക്കാ മടിയപ്പ ഞമ്മളും ഹോ ത്‌ന്നൊക്ക ബുക്കെയ്യും ഓഡ്രെയ്യും അതെന്നെ ഞമ്മള് ഞമ്മള മക്കക്കൊടുക്കും അതോൺ ഉം അതുകൊണ്ടാണ് ഉം ഉം ഉം ഉം അതുകൊണ്ടാണ് അത് കൊണ്ടെത്രങ്ങാനും ആരോഗ്യ പ്ര്രശ്നങ്ങ എല്ലാര്ക്കും വരു രണ്ട് വല്ല്യോക്കു വിരണ്ട് ചെറുൽ
ആഹ് അതന്നെ വലിയോർക്കും വരും ചെറിയോർക്കും വരണ്ട് ഇപ്പ
ഉം കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ആയിട്ടേ നമ്മൾക്ക് തടി അള ട്ണ്ല്ലല്ലൊ മ്മള്
ആതെ
രാവിലെ ഒരുനീച്ച് എണീച്ച് നടക്കെ കൊർച്ചേരം അതേ മാതി ഓടാ ആ ത്തൊരു ഒരു ദൂല്ലല്ലൊ അമ്മളൊന്നും
ഊ ഉം ഒഴിവ് കിട്ട്യാ പെട്ടെന്ന് തിര്മ്പാ കുളിക്കാ കെടക്കാ
ആഹ് ഞമ്മക്കത് ള്ള സമയം പിന്ന കൊർച്ചേര ഒന്ന്ങ്ങന ഫോണ് നോക്കിരിക്കാ ഒറങ്ങ അല്ലാതെമ്മൾ പ്രത്യേയിച്ചായിട്ട്ള്ള ജോലികളൊന്നുപ്പ ചെയ്യായ്ല്ലല്ലൊ
ആ ആഹ്
ന്നൂല്ല ഒരു ജോലിയു അപ്പൊ മ്മള ശരീത്തിന് അളക്കം വെര്ന്നുല്ല
അതെ തടി വിയർത്ത് ജോലി ചെയ്യ്ണില്ല തടി വിയർത്ത് ജോലി ചെയ്താലേ ഒരുവിദ അസുഗങ്ങളൊക്ക തിൽന്നെന്നെ ഒഴിഞ്ഞ് കിട്ടും
പണ്ടത്തെ ആൾക്കാരൊക്കാ ണേല് ഓൽക്ക് ഇണ്ടത്തിൻകയ് ക്കണെങ്കില് ണ്ടാക്കണം കഷ്ടപ്പെട്ട് ണ്ടാക്കണം
ആ ആഹ്
ഏ ഓൽക്കാവ് അന്ന് അരി ആഹാരം ഒന്നു അല്ലാ കിട്ടൂലല്ലോ ഓലന്ന ണ്ടാക്കി നെല്ല്ണ്ടാക്കി ആയ്ടെക്കല്ലെ ബഷ് ക്ഷണം കഴിക്കലും ണ്ടാക്കലൊക്കെ മക്കക്കു അന്ന് പ ന്താ പശ്‌ വെശപ്പിന്റെ വെല റെയിനന്നൊക്കെയ് പത്ത് കുട്ട്യേക്കെന്താ
ഇപ്പത്തെ കുട്ട്യാക്ക് ഉണ്ടാക്കി കൊട്ത്തിട്ട് വാണ്ടാത്ത കേടേ ഉള്ളൂ
ഓൽക്ക് നല്ലതെന്നെ ണ്ടാക്കി കൊട്ത്തിട്ട് ഒൽക്ക് അത് വാണ്ട
ഉ ഊം
പ്പൊ സ്നാക്സ് ഏത ഇപ്പ സ്കൂക്ക് സ്നാക്സുണ്ടോവണെങ്കിലോ ൽക്ക് സ് എന്താന്നറ്യൊ ഓൽക്കിഷ്ടള്ളത് ഓലൺ പറയ ഞമ്മള് ചെ നമ്മള് പ്പ ത് ഉ തൊന്ന് ഫ്രൂട്ട്സൊന്നു പ്പ വാണ്ട ഓൽക്ക് കിട്ടി കിട്ടി പ്പൊ ഫ്രൂട്ട്സൊൽക്കൊന്ന ഒന്നിഷ്ടല്ലാതായിക്ക്ണ് ഓൽക്ക് വേറെന്തെങ്കിൽ ചോക്ലേറ്റം സ് ഐറ്റംസോ അങ്ങൻത്ത നല്ല നല്ല ക്കോരോന്നാണ്
ഫ്രൂട്ട്സൊക്കെ നാല് ആക കൊർച്ചെ കൊട്ത്തയക്കുള്ളൂ ന്ന്ട്ടെന്നെ മക്കക്കത് വെർത്ത്ക്കാണ്
ആഹ് ആം പ്പത്തന്നെ ഫ്രൂട്ട്സൊക്കെ വക നല്ലതാ കൊർച്ച് പ്പത്തെ ഫ്രൂട്ട്സും കാ തുന്നുല്ല ന്നാലും സ്കൂക്കൊണ്ടോവാന്‌ന്നഅ കൊണ്ടോയ്ക്കൊന്ന് പർഞ്ഞാത് കേക്കൂല അപ്പോൽക്ക് എന്തെഞ്ഞു ട്ടല്ല ബ്രെഡില് തേക്ക അങ്ങൻത്തൊക്കോരോന്നേ പ്പ ഇഷ്ടുള്ളൂ പ്പത്തെ കു പ്പോ ന്ത് പർഞ്ഞാലു മ്മള് സാധിപ്പി എക്ഷിതാക്കള് സാധിപ്പിച്ചൊടുക്കും അതാണ് അതാണ് ഒന്നും ഒരു കൊറവോ ൽക്ക് വരുത്ത്ണ്ല്ലേലോ
വെരുത്താതെണ് ഒന്നാ ശരിക്കവര് ജീവിതത്തില് കഷ്ടപ്പാട്ണ്ടാന്ന വല് പട്
ആഹ് ഇപ്പൊരു സ്കൂക്ക് കു ആ നമ്മളൊന്നു അറീക്കൂ ഉരല്ലോലെ പ്പൊരു സ്കൂക്ക്
അത്ങ്ങട്ട് വങ്ങി കൊടുത്ത് സെറ്റക്കി കൊടുക്കള
ഒരു സ്കൂൾക്ക് പോയാ ഒരു വെള്ളക്കുപ്പി പൊട്ടിയാ അത് മ്മള് ഒയിവാക്കി വേറെ പുതിയ ഒരു ബോ
ആ നമ്മളൊക്കൊയയിന്നെന്തേയിന് എന്ത നമ്മളൊക്കെയിനൊന്ന് സുർക്കന്റെ കുപ്പി
ആ സെവനപ്പിന്റെ ചെറി പയേ ആർതെങ്കിലും കുപ്പിയോ അങ്ങനെയൊക്കെനി ഞമ്മള് ഒരു ബൗച്ച് കിട്ടണണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ് കൊല്ലം സ്കൂള് തൊറക്കണം
ആ ഒരു ബോക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഒക്ക ബേഗിലിങ്ങാട്ട് വിടും ഒരു പത്ത് രൂപന്റെ കളറ് അന്ത അതൊക്കെയൊന്നു കിട്ടണെങ്കില് എത്ര കാല് പിടിക്കണം
ഇപ്പത്തെ ആ കളറൊന്നും പറ്റൂല ഇപ്പൊക്ക ഓരോ മെയ്ഗ് ഡോംസ് ഓല് സ്കൂള്ന്നു ഓരോ പേര് കമ്പനി പറയാ അതേ പറ്റുള്ളൂ അല്ലാത്തൊന്നും പറ്റു പിന്നെ അതേപോലെ ഒരു റബ്ബറ് കൊണ്ടായാല് അത് കളഞ്ഞു വന്നു പിറ്റേന്ന് വേറെ റബ്ബറ് അയെ പെൻസിലോ എന്നും രണ്ടു ഭാഗം കൂർപ്പിക്കുവാ
കിട്ടുംന്തോറും
ആ ഓലിക്ക് കിട്ടും വീട്ടിൽന്ന് നമുക്ക് നമ്മള് തരുംന്ന് ഓലിക്കു അറിയാം ആ പിന്നെ അനുസരിച്ചായിട്ടു പിന്നെന്താ വേറെ പ്രത്യേകിച്ചൊന്നുംല്ല ന്നാല് മ്മ് ന്നാ ശരി ന്നാ ആയിക്കോട്ടെട്ടോ
ഓക്കെന്നാ
ഉം